പറാ ഉം നിങ്ങടെ മറ്റെ പണി കഴിഞ്ഞോ വീടിന്റെ
എന്തു പണി
ത്തെ എന്തോ കോഴിയോ താറാവോ
ആ ഇല്ല
മ് അതെന്താ ഇത്ര ലാഗ്
ചെങ്ങായിയാ പണിയെടുക്കണേ
അയിന്
മൂപ്പര് അവിടെ കോയമ്പത്ത് മൂപ്പര് ഏതൊക്കൊക്കെയോ സ്ഥലങ്ങളില് പോയി ഇപ്പൊ അവിടെ പോയിട്ടുണ്ട് പണിയെടുക്കാൻ മൂപ്പര് നാട്ടിലെത്തിയിട്ടേ പിന്നെ പണി തൊടങ്ങുള്ളൂന്ന് പർഞ്ഞാണ്ട്
അപ്പൊ നിങ്ങക്ക് വേറൊരാർക്കേലും പണി കൊടുത്തൂടേ നിങ്ങളെന്താ എന്തു മോശം
ഓര് ഇല്ലായിട്ടല്ലേ മൂപ്പരതെടു ത്തി പർഞ്ഞതാണെ മൂപ്പര് വന്നോക്കി എല്ലാം എന്താ ക്കി പറഞ്ഞു പോയതാ മൂപ്പര് അത് എടുക്കാ പറഞ്ഞതാ
മൂപ്പര് എടുക്കാ ന്നർഞ്ഞ് മൂപ്പര് ഇവിടില്ലാതിപ്പൊ എന്ത് ചെയ്യും ഞാനപ്പൊ ഒരു കാര്യം പറയട്ടെ ഇപ്പം നിങ്ങടെ വീട് ഏ മം
അ ഇല്ല അത് ഞങ്ങള് അതാ അതാ പറഞ്ഞത് അത് ഞങ്ങൾക്ക് അർജന്റുള്ള കാര്യ ഞങ്ങൾക്ക് അർജന്റുള്ള കാര്യല്ലല്ലോ
വാട്ട ഇസ് ദിസ് ദിസ് ഈസ് ദ വേ ഓഫ് ബിഹേവി
ആ ഞങ്ങൾക്ക് തർ അർജന്റുള്ള കാര്യല്ലല്ലൊ അർജൻ്റുള്ള കാര്യാണേൽ ഞങ്ങളയാളെ കാത്ത് ഇല്ലാം കൂടി
അതിനെന്തിനാ രാത്തിക്കണ ഇപ്പൊ
ഇത് അർജന്റല്ലാത്ത കാര്യല്ലേ
ബാബൂ ത്തിരി ഫോട്ടോക്കെ എടുത്ത് നോക്കണ്ട്
ആരെ
ചേച്ചിന്റെ ഫോട്ടോയക്കെ എടുത്ത് നോക്കണ്ട ബാബു ർപ്പട ചക്ക് ഒന്നും കേക്കത്തില്ലടാ ഹലോ ബാബു
തനോട് ഞാൻ നജബാബു
വേണ്ട വേണ്ട വേണ്ട വേണ്ട വേണ്ട വേണ്ട വേണ്ട കട്ടാക്കട്ടേ പറഞ്ഞു വലുത് കോളു പോവും
വിറ്റു പോയിക്കോട്ടെ
അമ്മണി പൊന്നാണോ സുത്തുമണി
ശ്ശെടാ ഉം ഒന്നും ഇല്ല വേറെ ഓഓ
ആ് ചൂടെ വയറുതെ
ഉം വെക്ക് വെക്ക്
നിങ്ങൾക്കൊക്കെ ഇതൊക്കെ അറിയണംമെന്നു പീരീഡ്സ് അച്ഛന്റെ വേദന സഹിക്കണം പ്രസവവേദന സഹിക്കണം എല്ലാപെമ്പിള്ളേർക്കും വേദന മുഴാണ് എന്തെങ്കിലും എന്തോ വേദന ഇല്ലേ
ഹണുകൾഹാണുകൾക്ക് ജനിച്ചു മുതൽ ഫുള്ള് വേദനയാണ് നിങ്ങക്ക് എപ്പഴ ഇങ്ങനെ
എ ആണ് ഗധ ജ ജനിച്ചപ്പ തൊട്ട് ട്ടുള്ള വേദന എന്താ?
ജനിക്കുമ്പോ തൊട്ട് നിങ്ങൾക്കൊക്കെ ഓരോ ലെക്ഷ്യോം കാര്യങ്ങളും ഇല്ലെങ്കിലും ഒരു കൊയോപ്പല്ല നേരെ ചെക്കന്റെ തലേലിരി നീ അവിടെണ്ടാക്കാ. നമ്മള്
ഞാൻ വാണിക്ക് പോണ് കല്യാണം കഴി പിന്നെ
പോണം അല്ലെ ഞാൻ ഡെയിലി ക്കല് പറഞ്ഞോണ്ടേ നിക്കും.
പിന്നെ ആലോച്ചോക്കെ നിന്റെ ഒരു നല്ല ഭാര്യ ന്റെ പിള്ളേർ നല്ലൊരമ്മ മ്മടെ വീട്ടിക്ക് രാവിലെ പോമ്പോ
ഇജ്ജ് നേരെ തല തിരിച്ചുന്നലോച്ചിക്ക നല്ലോരു ബർത്ത നമ്മൾ കുട്ടികളുടെ രണ്ടാൾ എൻ്റെ ക ആട്ടി ക ഒരു അച്ഛനായിട്ട് ഞാനിങ്ങനെ ചച്ചി ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ വീട്ടിൽ നമ്മളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട നാട്ടുനട
ഉം
ആ കാര്യത്തില് നാട്ടടപ്പൊന്നും വേണ്ട ആരാ ഇപ്പോ നാട്ടാരെക്കെ നോക്കുന്നേ മ്മളൊ കേ വരുന്നന്തിനാ ഇപ്പൊ നാട്ടാരൊക്കെ നോക്കണേ
ആഹ് നട്ടരെക്കെ നോക്ക്
ഇന്തർക്ക
ഞാൻ നിന്നട് സംസാരിക്കണു.
കട്ടായി അടുത്ത കോൾ വിളിച്ച ആ മതി രണ്ട് മിനുട്ട് ഒരു മിനിറ്റ് ഒകെ മതി
റ്റയി നാലാവട്ടെ ഇപ്പ നാലവും. ഇപ്പ നാലാവും നാലായി നാലായി നാലായി